അലോ! ന്താ ർത്താനോ എന്താണ് വർത്താനം.
ഹലോ!
കേക്കൂ ന്നുല്യേ?
ആ ഓ കേക്ക്ണ്ട് കേക്ക്ണ്ട്, എന്തൊ ക്യാണ് ചായ കുടിച്ചാ?
ചായൊട്ച്ചിട്ടില്യൊറങ്ങേന്ന് ഒറങ്ങേന്നി അറിയ ഒറങ്ങെന്ന് പ്പ നീച്ചിട്ടൊള്ളൂ, മയ മയ ആ, ശീണം കൂടെ കൊറെ ഒർങ്ങി. നല്ല മഴാണ്ട് പെയ്തു.
ആ മഴെന്ത് മഴ്യാണ്?
ആ ന്നിട്ടന്ന്! അള്ളോ ഇവിടക്കെ നല്ല കാ തോടുണ്ട്.
ആ അപ്പ അയളെ റിയയ്ക്കുംല്ലേ
മ് അത് നെറ്ഞ്ഞ്ങ്ങനെ പോകും. ചെൽപ്പം കുട്ടിളന്നെ അടെ പോയി ന്നാ ങ്ങളമ്മളറീല അതർക്ക് റോട്ടുമ്മക്ക് കേറും, ആ വള്ളംന്നർഞ്ഞാല്.
വീട്ടിലേക്കേറോ?
വീട്ടുക്ക് കേറൂലാ, വീടിന്റെ ആ മുറ്റത്തുന്ന്ണ്ട് തായത്ത്ക്ക്ണ്ടെറങ്ങ്യാ അവിടെറച്ചു വെള്ള അത്തർക്ക്‌
അങ്ങനെലേ, ഓ സുഖം തന്നെ
എന്താണ്, ഒരു വിവരുല്ല്യപ്പൊ ചായ ണ്ട ണ്ടാക്കിണ്ടാവും. ഞാൻണ്ടോ മേൽ മേലേണ്, തായത്ത് ക്കെർങ്ങീട്ടില്ല്യ.
ഹ്‌ഹാ വടികാരണവിടിരുന്ന്ല്ലേ!
അ്ആ എപ്പളാ വടിടുത്ത് വരിയാവോ അവേരെ ഏ
മക്കളൊക്കെ വന്നോ ചോയിക്യാ
ആ വന്നു വന്നു എപ്പള വടിട്ത്ത് വര്യാവോ.
ഹാ... ആഹ ഹ ഹ ഹ്.
അഹ്...
അങ്ങനെ മഴയല്ലേ നല്ല സുഖായിട്ട് കെടന്ന് ഉറങ്ങ ങ്ങ
എ
സുഖായ്
ആ എന്ത പർഞ്ഞേ
അല്ല ഞാമ്പറയേനി ക്ലാസ്സിന് പോയ സമയട്ടവിടെ വന്ന് ങ്ങണ. വീട്ടിലെത്തിട്ട് കിടന്നൊറങ്ങണന്ന്
ആ അപ്പൊ വ്ടേണ്പ്പൊ
ഞാന്.. കോളേജിലാ
അവ്‌സരി എന്തിന് പടിക്കണപ്പൊ
ഞാനിപ്പോ ഡിഗ്രിക്ക് ഡിഗ്രിപ്പോ തേടിയർ ആയി ആ...
അഹ്ശരി പഠിച്ച വ് കഴിഞ്ഞപ്പതിന്. ഞങ്ങളൊക്കെയ് അന്ന് പഠിച്ച്. കൈഞ്ഞപ്പതിന് കല്യാണം വേഠ കഴിഞ്ഞൃറ്യ.
ആ.. അ അതാണ് ആ പഠിക്ക മുഴുവനാവണ്ടിയേനി പഠിക്കാനൊ. തോത്തി ഓട്ടാ പഠിക്ക്യാനായിട്ട് ങ്ങനെ മടിയാണ് പറയ
ആ ശരിയാണ്
ആ നമ്മളരിക്കി അപ്പായിരിക്കും ആഗ്ര
അവ് എന്ത് ഹോസ്റ്റല് ഭക്ഷണക്കെ എങ്ങനെണ്. ചോറൊക്കെ ഭക്ഷണക്കെ എങ്ങനെ
ഓ ചോറൊക്കെ അടിപൊളിന്ന്യാണ് ഓ ണ്ട് കൊഴ ഇപ്പൊന്നുല്ല ഇതുവരെങ്ങൻത്തെ പ്രശ്നൊന്നുണ്ടായില്ല
അസരി ഇന്ന്... കൂ ത്താണ് മുരുങ്ങൻ്റെല പേര്യച് ഉമ്പളങ്ങ കറി അല്ലന്ന് മീങ്കാര വന്നിട്ടില്ല മഴ ആയിറ്റാതോണ് മിം മീങ്കാരൻ വന്നിട്ടില്ല ആ മഴയ
ഈ കുമ്പളക്കറി എങ്ങനെ വെക്ക
കുമ്പളങ്ങ കറൈ കുമ്പളങ്ങിം പച്ചമുളകും കൂട്യയ് അടുപ്പത്തെക്കും തൊള്ളി വള്ളൊയ്ച്ച്ട്ട് ന്നട്ട് കുക്കർല് വിസിലടിക്കും ന്നട്ട് അയിക്ക് ഉപ്പും കൊർച്ച് ന്നട്ട് മഞ്ഞളൂട്യ മൊളുകുമ്പൊടി അധികടേര്ത് തുള്ളി ന്ന ട്ട് വേ ക അത് വേവിച്ച്കാണ്ട് അയിക്ക് ഉം തേങ്ങ പാര്യാ തേങ്ങ പാർന്നാണ്ട് ഈ മ തൈരില്ലേ
ആ തൈര് ആ..
അ തൈര് അ ഒന്ന് ന്ന് മിക്സിൽ ഇട്ട് കാണ്ട് ഒന്ന് കറക്കിക്കാണ്ട് ഒഴി ച അത് അ അവ് തൾ തൾച്ചേൻ്റെശം വെൾച്ചെണ്ണേല്
ആ ഈ കുമ്പളന്നറിണ് വെള്ളരിയാ
അ വെള്ളരിക്കല്ല കുമ്പളങ്ങ
കുമ്പളങ്ങാതെ വേറെത്തന്നെണ്ട്
സ് വേറെണ്ട്
ആ ഞാ ഞങ്ങളവിടെ അതൊക്കെ വെക്കും ചേമ്പൊക്കെ വെക്കും ആ ചേന
ചേമ്പ് ചേനയും കുമ്പ്ളം കൂടി ഞങ്ങള് കറി വെക്കാറുണ്ട് പിന്നെ ചേന പിന്നെ ഈ ചേമ്പ് മാത്രം ഞങ്ങള് കറിവെക്കാറുണ്ട്
ആ ആ അത് വെക്കും കൂർക്കലൊക്കെ കിട്ടോ അവിടെ
ആ കൂർക്ക കിട്ടാനാണ് പണി ഇബടെ കൂർക്ക ഞങ്ങള് കടയിന്ന് വാങ്ങിട്ട് ഉണ്ടാക്കൂട്ട ആ ഈ ഐമേ ഇര്കാനാണ് പണി വീട്ടിലുണ്ട് വീട്ടിലുണ്ടായതായിരുന്നു
എങ്ങനെ മു വിത്തിട്ടിട്ടാ
അഞ്ചെട്ടെണ്ണം ണ്ടായി വിത്ത്ട്ടിട്ട് ചാക്കില് വാർപ്പിന്റെ മേലെ കൊണ്ട
ആ
ഞങ്ങൾണ്ടാക്കിയത് ഓ കടേക്ക് പ പത്തെണ്ണെറ്റെ ഇണ്ടായിനി എന്ത്
ആ ആങ്ങനെ ആലോ പറയൂ
ഷീറ്റ് പൊട്ടി അച്ചൻ
ഏയ് അയ്ശെരി അങ്ങനെല്ലേ നിങ്ങള് കൃഷിയൊക്കെ ചെയ്യല്ണ്ടോ